ഹലോ ആ ആ കേ കേക്കാം
ആ പിന്നെ എന്തണ്
ഇപ്പ വെറുതെ പൊറത്തിരിക്കുന്ന് മഴയെക്കെയല്ലേ പുറത്തിരിക്കുന്ന്
കഴിച്ചരുന്നോ ഫു ട് കയിച്ചാർന്നോന്ന്?
ആ കയിച്ച് കയിച്ച് നീ കയിച്ചാ?
ഞാൻ കഴിച്ചില്ല കഴിക്കാൻ പോണം എന്താർന്ന് ഇന്ന് സ്പെഷ്യല്
ആ ഇന്നെ സ്പെഷ്യലൊന്നും ഇല്ലാര്ന്നു സത്യം പറഞ്ഞ ഒന്നും ഇല്ല ഇവിടത്ത ഇവിടെ ഞാൻ അധികം പച്ചക്കറിയൊന്നും കൂട്ടില്ല അതോണ്ട് ഞാനിപ്പം എണ്ണയും ഉപ്പും ഒക്കെ വെച്ചിട്ടാ കഴിച്ചത്
ആ അത് അത്യാവശ്യം നല്ല കറിയാ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് കഴിക്കാറുണ്ടിങ്ങനെ ഭയങ്കര ടേസ്റ്റാത്
എന്താ ഒന്ന് ഒര് കറിയില്ലെങ്കിലത് മാ ത്ര മതി
മതി പ്രത്യേക പിന്നെ ഏ എന്താ പറയാ നെനക്കേ ഈ ഓൺലൈൻ ഫ്രണ്ട്ഷിപ്പ് പ്പ്നെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം
ഓൺലൈൻ ഫ്രണ്ട്ഷിപ്പ് ഇപ്പന്ന് വച്ചാ ഓൺലൈൻ ഫ്രണ്ട്ഷിപ്പാണല്ലോ കൂട്തല് അമ്മക്ക് ഏ ഇപ്പം ആ നിനക്ക് വല്ല ആ ബെസ്റ്റ് ഫ്രണ്ടോന്നു ഉണ്ടോന്നോയിച്ചാ ഒണ്ട് ആരാന്നൊയിച്ചാ ഇന്നയാളുടെ പേര് പറയാ എവി ടെ സ്ഥലം ഒന്നിങ്കി ഉം എന്തുവാ എറണാകുളം അങ്ങന്ത്തങ്ങന് ദൂര സ്ഥലങ്ങള്ലാ അപ്പം നിങ്ങളെങ്ങനാ പരിചയപ്പെട്ടതോയിച്ചാ പറിം ഓൺലൈനിലൂടെ പരിചയപ്പെട്ടത് നേരിട്ട് കണ്ടിട്ട് പോലുല്ല പക്ഷെ അവര് ബെസ്റ്റിയായി
അതെ അതെ
ആഹ് അങ്ങനാണ്
സത്യ അതിപ്പം അങ്ങനെ ഇന്നന്ന് പറഞ്ഞഴിഞ്ഞാൽ കൂടുതൽ ഈ ഡിജിറ്റൽ യു ഗായതോണ്ട് തന്നെ ഹലോ
ആ കേക്കാ ഞ്ഞ് കേക്കാ
ആ ഡിജിറ്റൽ യുഗം ആയതോണ്ടന്നെ ഈ ഓൺലൈൻ സൗഹൃദങ്ങളൊക്കെ ഭയങ്കര സാധാരണായിരിക്കയാണ് എനിക്കോന്നു ഇപ്പൊ കൂടുതല് ഈ കണ്ട് സം ഫ്രണ്ട്ഷിപ്പ് ആവുന്നതിനേക്കാളും കൂടുതലും ഇപ്പൊ എന്താ പറയാ ഓൺലൈനായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആവാ ചെയ്യ്ന്നത്
ഉം
ഹലോ
ആഹ് കേക്കാടി
ആ ആ അങ്ങനാ ചെയ്യ്ന്നെ അപ്പം അതാണ് ഞാൻ പറഞ്ഞെ അപ്പം കൂടുതലും ഇങ്ങനുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളാണ് ഇപ്പം കൂടുതലും വരുന്നത്. പക്ഷെ അത് നമുക്ക് അത്രത്തോളം നമുക്ക് വിശ്വസനീയവും അല്ല കാരണം ഇപ്പ നമ്മള് ഓൺലൈനായിട്ട് ആണല്ലോ നമ്മള് ഫ്രണ്ട്സാവുക. അപ്പം നമുക്കറിയില്ല എങ്ങനായിരിക്കും അല്ലെങ്കിൽ എന്താണെ ഉള്ളത് അവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ അവര് നല്ല ആൾക്കാരാണോ അല്ലെങ്കിൽ നമ്മളോട് നല്ല രീതിയിലാണോ അവര് ആ അട്ക്ക്ന്നതൊന്നും നമ്മക്കറിയാൻ പറ്റത്തില്ല
ഉം അതാണ് അതുവല്ലാ ചെലപ്പം ഈ ഇപ്പ ഇപ്പ ഈ റിലേഷൻഷിപ്പൊക്കെ ഒണ്ട് ബ്രേക്ക് ആയന്ന് വെച്ചോ ആ ബ്രേക്കായിട്ട് നല്ല എന്തുവാ നല്ലോലത്‌ ഹേർട്ടായി അവരെല്പ്പം ഫേക്ക് അക്കൗണ്ടില് വന്നിട്ട് ഇയാൾക്ക് മെ സേജ്ട്ട്ട്ട് ഫ്രണ്ട്സാവും
ഉം ഉം
ആ അത് വേറൊരു പ്രശ്നത്തിലോട്ട് മാറും അങ്ങനെ റിവഞ്ചെടു ക്കുന്നവരുണ്ട്
അതെ അതെ അത് സത്യമാണ് ഇപ്പം ഇപ്പൊ കൂ ടുതലും ഇങ്ങനെയുള്ള ഡിജിറ്റൽ യുഗം ആയതോണ്ടന്നെ നമുക്കൊന്നും അറിയാ പറ്റത്തില്ല നമ്മൾ ഈ ഓൺലൈനായിട്ട് നമ്മള് കാരണം നമ്മള് മറുവശത്തുള്ള ആളെ നമ്മള് കാണ്ന്നില്ല മറ്റേതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് സ്കൂള് ഒളേജ് കോളജിലൊ ക്ക ഫ്രണ്ട്സ്ന്നൊക്കെ പറഞ്ഞഴി നമ്മൾ കണ്ട് മിങ്കിൾ ആവുന്നത അവരായിട്ട് ക്ഷെ ഓൺലൈൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാല് നമ്മള് അവരെ കാണുന്ന അല്ലെങ്കിൽ ഒന്നും നമ്മക്കറിയത്തില്ല ജസ്റ്റ് ഫോണിൽ കൂടെ ഉള്ളോരു പരിചയം മാത്രോള്ളൂ പക്ഷേ അത് അത്രത്തോളം വിശ്വസനീയ ആയിരിക്കത്തില്ല പല പല ട്രാപ്പ്ക അതിന്റെ പിന്നിലുണ്ടേ അതിപ്പോ നമ്മൾ ഒത്തിരി പത്രങ്ങളോ അല്ലെങ്കിങ്ങനെ വാ ർത്തകളൊക്കെ കണ്ട്കഴിഞ്ഞാ നമ്ക്ക റിയാൻ പ ക കാണ്ന്ന്ണ്ട് നമ്മളിങ്ങനെ ട്രാപ്പ്കൾല് ചെന്ന് പെട്ന്ന ആൾക്കാരെയെക്ക
ഉം അതെ വാ ഈ സത്യം പറഞ്ഞ വാർത്ത തൊർ തൊറന്നാല് ചെല പത്രം തൊറന്നാലിതേ ഒള്ളു കാണാന് ഈ ഓൺലൈനായിട്ടീ ജോലി ഓഫറെയ്ത് തട്ടിപ്പ് എ തട്ടി ച്ചേ
തട്ടിപ്പ് ആ അതെ അതെ ഇതിന്റെ ഒ രു പ്രധാന ഓൺലൈൻ തിന്റെ ഒരു ഗുണോന്ന് പറഞ്ഞ്കഴിഞ്ഞാ നമക്കീ പറഞ്ഞപോലെ ദൂരമായിട്ടാെള്ള ആൾക്കാരുമായിട്ടൊക്കെ നമ്ക്ക് ബന്ധം സ് സ്ഥാപിക്കാനും ഒക്ക കഴിയാ കഴിയും കഴിയുന്ന്ണ്ട് പിന്നാ പല അവര് അവരു ആയിട്ട് ബന്ധം സ്ഥാപിക്കുമ്പ്മ്പോല് പല എന്താ രാജ്യങ്ങൾലെ സംസ്കാരങ്ങളെയൊക്കെ ആൾക്കാര് അ ഒള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെടാനും അവരുമായിടെക്കെ നമ്മൾക്കൊന്ന് മിംഗ്ളാവാനും അ നമ്മ്ടെ അനുഭവങ്ങളും ആശയങ്ങളൊക്കെ പങ്കുവയ്ക്കാനും പറ്റുന്നുണ്ട് ഇത് ഒര് തരത്തിലതൊ കഴിഞ്ഞാ ഒ നമ്ക്ക് കൊ അറിവ് പകരുന്നേയ കാരണം അവര്ടെ അവിട്ത്തെ ട്രഡീഷൻസ് കാര്യങ്ങള് എല്ലാം അവർടെ അറിവ്കളൊക്കെ നമുക്ക് പറഞ്ഞ്ര്മ്പോ നമ്മ്ടെ അറിവ് നമ്മ്ടെ അറിവ് ഗ്രാജ്വലി അവ്ടെ വർദ്ധിക്ക്യാ ചെയ്യ്ന്നത്
ഉം ഉം പക്ഷെ എന്നാലും വിശ്വസിക്കാനാെക്കെ ത്തില്ലല്ലോ വല്ല കുരുക്കും കൊണ്ട് വരുന്നവരാണെങ്കി ങ്കില് നമ്മ നമ്മളെ പെട്ടു പോയില്ലൊ
സത്യം പിന്നെ ഞാൻ പർഞ്ഞലക്ക് ഈ അപകട സാധ്യതകളുണ്ട് ഇപ്പം എല്ലാ ആഹ് ഇങ്ങനെ അവരുടെ തന്നെ യഥാർത്ഥ വിവരങ്ങള് തരണോന്നില്ല പല ആൾക്കാരുപ്പ നീ പറഞ്ഞ പോലെ പല ആൾക്കാരും ഫേക്കായിട്ടായിരിക്കും നിക്കുന്നത് നമുക്കറിയത്തില്ല ഇതിലാരാ ഫേക്ക് ആര് ഒറിജിനലായിട്ട് നിക്കുന്നെന്നുള്ളത് പിന്നെ ഏന്തോ എന്തെങ്കിലൊക്കെ ഫോട്ടോ അയച്ചല്ലെങ്കി ച ചെല വ്യാജ എന്താ തിരിച്ചറിയലുകളും ഒക്കെ നമു അവർ ഉപയോഗിച്ചായിരിക്കും അവര് ഈ അക്കൗണ്ട് തൊടങ്ങുന്നലെ ഞ് നമ്മളോടൊക്കെ സംസാരിക്കാനായിട്ടൊക്കെ വര്ന്നത് പിന്നെ അതുകൊണ്ടന്നെ എ ക്ക്യ ഏറ്റവും ഒരു കാര്യംന്ന് പർഞ്ഞാൽ നമ്മളന്നെ സൂക്ഷിക്കണം നമ്മൾ സൂക്ഷിക്കാന്നർഞ് കയ്ഞ്ഞാ ഇങ്ങനുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പം നമ്മള് വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങളോ അല്ലെങ്കിൽ നമ്മടെ ഫോട്ടോസോ കാര്യങ്ങളോ പാസ് വേഡുകളോ ഒന്നും അവരൊയിട്ട് ഷെയർ ചെയ്യാതിരിക്കാം മാക്സിമം
അതു അല്ല നമ്മടെക്കെ കാലത്താണെങ്കിൽ ഇങ്ങനെ വല്ല പ്രശ്നു ണ്ടായിരുന്നൊടി എന്ത് എന്ത് എൻജോയ്മെന്റ് എന്ത് എൻജോയ് ആയിട്ടാ നമ്മടെ നടന്നിരുന്നത്
ഉറപ്പായിട്ടും. നമു ക്ക് ഇങ്ങനെയുള്ള ഒരു കാരണം നമ്മളന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര ആഹ്, ആ സ്കൂൾ കാലത്തൊക്കെ ആണ് നമ്മള് നമ്മളല്ലാണ്ട് നമുക്കന്ന് ഓൺലൈൻ ഫ്രണ്ട്ഷി
ഹലോ ഹലോ
ആഹ് ഇപ്പം കേക്കാം
ആഹ് അപ് പ്പഴേ അപ്പൊ നമ്മ ന്ന് പറഞ്ഞ കഴിഞ്ഞാൽ ഈ മിക്ക ആൾക്കാർക്കും പണ്ട് നമ്മുടെ നമ്മുടെയ ഒക്കെ ടൈമിലുള്ള ആൾക്കാർക്കൊക്കെ ഈ ഓൺലൈൻ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞാൽ കേൾക്കുന്നതേ പേടിയ എനിക്ക ഇപ്പോഴും ആക്ച്വലി എനിക്ക് ഭയങ്കര പേടിയാ എനിക്ക് സത്യം പറഞ്ഞ കഴിഞ്ഞാ ഞാൻ ഓൺലൈനി ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പുകളോ കാര്യങ്ങളോ ഒന്നും എനിക്കല്ല സത്യം അ സത്യം പറഞ്ഞ കഴിഞ്ഞാൽ
ആഹ എനിക്കും പേടിയാണ് ഉ
നക്ക് അറിയത്തില്ല അടി എന്താണ് കാരണം നമ്മള് ഇപ്പോഴത്തെ ലോകംന്ന് പറയുന്നത് ശരിയ ശരിയല്ല ആ നമ്മള് മൊത്തവും കള്ള തട്ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സമയമാണ് അപ്പൊ നമ്മളായിട്ട് ചെറ വെറുതെ ചെന്ന് ഒരു കുരുക്കില് പെടേണ്ടന്ന് വിചാരിച്ചിട്ട് ആണ് ഇങ്ങനെ മാക്സിമം ഇതിൽന്നൊക്കെ ഒഴിഞ്ഞ് ഒഴിഞ്ഞഞ് നടക്കുന്നു
ഉം എന്നാല ഞാനിപ്പോ ആലോക്കുക നമ്മള എന്നൊക്കെ പറയുമ്പോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മള് വയല അങ്ങോട്ട് ഒരു ഈ ഒരു മഴക്കാലം ആണെങ്കിൽ വെക്കേഷൻ സമയ ആവുമ്പോഴത്തേനന് കുറെേ പേരാണ് ഏരിയയിലെ എല്ലാ പിള്ളാരും കൂടെ ഒരുമിച്ച് വയലിലെ വരുമ്പിലൂടെൊക്കെ ഓടി അവിടെന്ന് കളിക്ക ആ ഒരു ആ ഒരു കൂട്ട മായിരുന്നു നമ്മുടെ ഫ്രണ്ട്സ്ന്ന് പറയുന്നത് ആ ഒരു ബോണ്ട് നമ്മൾ പുറത്തോട്ട് പോ ത്തില്ലായിരുന്നു അതുമല്ല അവരെ വിശ്വസിക്കാനും ഒക്കും എന്തും ഷെയർ ചെയ്യാനൊക്കെ പറ്റുവായിരുന്നു
ഉറപ്പായിട്ടും
ഉം
പിന്ന അതാ പക്ഷെ ഇപ്പ അങ്ങനെയല്ല ഇപ്പൊ കൊറേ ഓൺലൈൻ തട്ടിപ്പുകളും സൈബർ ബുള്ളിങ് ഒക്കെ ഉണ്ടല്ലോ പിന്നെ ചൂഷണം അങ്ങനെ തുടങ്ങി ഇപ്പൊ നമ്മളെ ആയിട്ട് ഇങ്ങനെ ഒരാള് ആ സംസാരിച്ച് സംസാരിച്ച് നമ്മള് ചിലപ്പോ അത്രേ ഫ്രണ്ട്സായി മാറും പക്ഷെ ഒരു സമയത്ത് ഇവര് നമ്മളെടുത്ത് വല്ല ഫോട്ടോ കാര്യങ്ങളോ ഒക്കെ ചോദിച്ചാലും നമ്മളെന്താ ചിലപ്പോ ഫോട്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ച് കഴിഞ്ഞാ ചിലപ്പോ നമ്മള് കൊടുക്കുകയും ചെയ്യും കൊടുത്ത് പിന്നെ കുറച്ച് നാള് കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും ഇവരെന്തെങ്കിലും വേറെ ആവശ്യങ്ങളു ആയിട്ട് ഇങ്ങനെ വരുമ്പോ നമ്മളത് സമ്മയിച്ചില്ലന്നുണ്ടെങ്കില് നമ്മുടെ പിന്നെ ആ സൈബർ അറ്റാക്ക് തൊടങ്ങും നമ്മുടെ ഫോട്ടോ മൊർഫെയ്ത് അങ്ങനെ അങ്ങനെയൊക്കെ പല പല കേസുകളും നമ്മള് കണ്ടിട്ടുണ്ടല്ലോ
അത് കൂടുതലും ഗേൾസ് നമ്മള് പെണ്ണുങ്ങളാണ് നമ്മളെ പേടിക്കേണ്ടത് ആണുങ്ങളേം പേടിക്കണം എന്നാലും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട പെണ്ണുങ്ങള് തന്നെയ അത് കാരണം പെണ്ണുങ്ങള് നമ്മള് ട്രാപ്പിൽപ്പെടുത്തുന്ന വേറെ പെണ്ണുങ്ങള് വഴിയാണ് നമുക്ക് ഓരോ ട്രാപ്പ് വന്ന് പെടുന്നത്
അതെ ഇപ്പൊ ഈ ഇടക്കാണ്ട് എന്തോ ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ അത് ഞാൻ കണ്ട എനിക്ക് കറക്റ്റായിട്ട് അറയിത്തില്ല പക്ഷെ അതിന്റെ മെയിൻ കണ്ണികള് പെണ്ണുങ്ങളായിരുന്നു
ആ അതാ പെണ്ണു തന്നെ ഒരു പെണ്ണുന്റെ പെണ്ണിന്റെ ശത്രു
സത്യം അത് പറയുന്നത് ഭയങ്കര കറക്റ്റ് ആട്ടോ അതിപ്പോ ഏത് കാര്യത്തിലാണെങ്കിലും അത് ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യാ പെണ്ണുങ്ങള് പെണ്ണുങ്ങളെ തന്നാണ് പെണ്ണിന്റെ ശത്രു എന്ന് പറയുന്നത്
ഉം അത
അത് തന്നെ നമ്മൾ ഈ ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ സൗഹൃദങ്ങളൊക്കെ പുലർത്തുമ്പോൾ നമ്മള് ജാഗ്രത പാലിക്കണം നമ്മൾ എപ്പോഴും ഒന്ന് എപ്പോഴും നമ്മളൊരു കോഷൻ മൈൻഡിലിരിക്കണം അവരെ ഇപ്പ ഞാൻ നേത്തെ ത്തെ പറഞ്ഞ പോലെ നമ്മള് നമ്മുടെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും നമ്മള് പങ്കുവയ്ക്കാനൊന്നും ചെയ്യരുത് പിന്നെ നമ്മക്ക് എന്തെങ്കിലുഒക്കെ ഇപ്പൊ അവര് ഇപ്പൊ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടറിൽ നമുക്ക് എന്തെങ്കിലുഒക്കെ ഒരു പ്രശ്നം തോന്നുവാണെങ്കിൽ നമ്മളതപ്പ അവസാനിപ്പിക്കേം വേണം അത്കണക്കിന് നല്ലതുപോലെ തിരിച്ച് നമ്മള് പ്രതികരിക്കാ
ആ അല്ല നീ ഇപ്പം വാർത്തകള് കേട്ടിട്ടുണ്ടോ നമ്മൾ സ്കൂളില് ഇപ്പൊ ഓൺലൈൻ ഫ്ര ഓൺലൈൻ ഇതാണെങ്കി ഓക്കെ സ്കൂളില് അടുത്തടുത്തിരിക്കുന്ന അടുത്തടുത്തിരുന്ന് പഠിക്കുന്ന പുള്ളാര് പുള്ളോര്ന്ന് ഇപ്പൊ ഫുട്ബോള് കളിക്കുമ്പം ആരേലും പിടിച്ച് തെള്ളിയോന്ന് വെച്ചോ ആ ഒരറ്റ കാരണത്താൽ അല്ലെങ്കിൽ മൈൻഡ് ചെയ്തില്ലാന്ന് വെച്ചാ ആ ഒരറ്റ കാരണത്താല് വൈരാഗ്യം വെച്ചിട്ട് ഒന്നെങ്കി രാത്രി അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തില് വെച്ച് ഈ കൊച്ചിനെ കൊന്ന് എവിടെ വാർത്ത കേട്ട് സ്വന്തം കൂട്ടുകാരൻ അടിച്ചു കൊന്ന്
ആഹ് അത് ഞാനും കേട്ട ട്ടാർന്നു അപ്പൊ ഞാൻ ഞാൻ പിന്നെ അത് എനിക്ക് എത്രത്തോളം വിശ്വസനീയ ആരുന്നോ കാരണം അത് എന്തോ ഒരു ചെറിയ കാര്യമുണ്ട് എന്തോ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ലാന്നോ അങ്ങനെ എന്തോ ഒരു ചെറിയ കാര്യുണ്ട അപ്പൊ അത് കണ്ടിട്ട് ഞാൻ വിചാരിച്ച നല്ല ഫേക്ക് ന്യൂസ് വല്ല ആയിരിക്കുന്നു
അതാ ഇപ്പോഴത്തെ ന്യൂസ് ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാ സംഭവിക്കുന്നതല്ല ഇവിടെ
സത്യം നമുക്കി പ്പോഴത്തെ കാലത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പം അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊ ഒരു ലോകണ തോന്നുന്നുപ്പ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മള ഒന്ന് ചിന്തിക്കണം ആക്ച്വലി
ഉം അതാ ഒന്ന് തിരിഞ്ഞു നോക്കണ എന്തെ ആ ഓരോ ഇത്തരം അനുഫവങ്ങൾ
ഉം ശരി ടി എന്നാ ഞാൻ പിന്നെ വിളി ക്കാവേ ഉം